ഹലോ
ആഹ് പറയ് പറയ്‌
സുഖല്ലേ?
സുഖാണ് ഇങ്ങക്ക് സുഖലേ വീട്ടില് നഇ ങ്ങക്ക് സുഖല്ലേ
ആഹ് ഞാൻ സ്കൂളിലാണ്. ഞാനിങ്ങനെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ഇപ്പൊത്തെ കാലത്ത്ങ്ങനെ ആലോചിച്ചു അപ്പൊ പരിപാടിക്ക് പോയപ്പോ അവിടുത്തെ ആ ഫാമിലി ആ കുടുംബം ന്ന് പറഞ്ഞാല് അവർക്ക് കൂട്ടുകടുംബമായി ജീവിക്കാനുള്ള ആളുകളുണ്ട്. പക്ഷെ എല്ലാവരും ഒറ്റപ്പെട്ടിട്ടാണ് അവിടെയും ഇവിടെയും പോയി ജീവിക്കാണ്. ഞാൻ ഇങ്ങനെ ആലോയ്ച്ച് ഇങ്ങനെ ജീവിക്കണാനുള്ള ഒരു സത്യാവസ്ഥ എന്താണ് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് കൊറേ ആ ളുകൾ ഉണ്ടാവുമ്പോ ഒരു ഒരു കുടുംബംന്ന് പറഞ്ഞാല് ഭയങ്കര രസാണ് ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടാവും കുറേ ആളുകളൊക്കെ ഉണ്ടാകുമ്പോ. ഇതിപ്പോ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ട് ഒരു ജീവിതകാലം ഒ റ്റപ്പെടല് ഒറ്റപ്പെടലിങ്ങനെ ജീവിച്ചു തീർക്കുന്നതിന്റെ ഒരു- സ്ഥിതി നിജസ്ഥിതി എന്താണെന്ന് ഞാൻ ഇങ്ങനെ കൊറെ ആലോജിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അഭി പ്രായം പറയാനുണ്ടോ?
അത് താങ്കൾ പറഞ്ഞത് അത് ശരിയാണ് വളരെ പിന്നെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അതായത് ഈ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോളും, പിന്നെ കൂട്ട് കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്ക് നോം തമ്മില് വ്യത്യാസമുണ്ട് അതായത് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അത് ഇനി നമുക്ക് എത്ര സമ്പത്ത് ഉണ്ടെങ്കില് പോലും അതിൽ സന്തോഷം ഉണ്ടാവൂല യഥാർത്ഥത്തില്. പറ്റേത് ഒരുപാട് അംഗങ്ങള് നമ്മുടെ ഫാമിലിുള്ള എല്ലാവരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അ അത് വേറൊ രസമാണ് അത് ഇട്ടി നല്ലൊരു സന്തോഷം ഉണ്ടാവും അവിടെ ഇനി കുറെ സമ്പത്ത് വേണം എന്നൊന്നുമല്ല അത് ഒത്തൊരുമയോട് കൂട്ടത്തോട് ചെയ്യുക ക്കുമ്പോ കൂട്ട ജുമ്പോ അത്
ആ ഞാനിങ്ങനെ ആലോചിച്ചു നമ്മള് പ പണ്ടത്തെ കാലത്ത് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച നമ്മുടെ നാട്ട ജവിതം പണ്ടത്തെ കാലത്ത് നമ്മള നാിലില് വീടുകളൾ കുറവായിരുന്നു കാരണം ഒരു കുടുംബം എന്നുള്ളത്രു ഒരു കുടുംബത്തിനും ആകെ ഒരു വീടെ ഉണ്ടാവല്ലോ ആ കുടുംബം ആ വീട്ടിലെല്ലാ കുടുംബത്തിലെ എല്ലാ ആളുകളും ജീവിക്കാം ഇന്നത്തെ കാലത്ത് ഒരു കുടുംബ പ ഒട്ടനവധികള ഒരു പത്തും പതിനഞ്ചും വീടുകളാണ് ചെറിയ കുടുംബത്തിുള്ളത് അതായത് ഓരോരുത്തര വേറിട്ട് വേറിട്ട് താമസിക്കുക അതിന്റെ ഭവിഷ്യത്തുകൾ എന്താന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് പരസ രം മനസ്സിലാക്കാൻ മറന്നു പോകവവാാണ് ഇപ്പോ ഈ കുടുംബത്തിന്റെ മഹ മങ്ങളെ കാ ആളുകൾ മറന്നുപോയി കുടുംബത്തിന് ഭയങ്കരമായിട്ടുള്ള മാക്ക് നമ്മുടെ സമുദായത്തില്ൽ നമ്മുടെ ഈ സമൂഹത്തിലൽ നമ്മള ഈ സമൂഹത്തിനെ നല്ലതാക്കുന്നത് സമൂഹത്തിലെ ഓരോ കുടുംബങ്ങളാണ് പക്ഷെ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് സമൂ സമൂഹം കേടു വന്നുക കൊണ്ടിരിക്കയാണ് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിന്റെ മാത്രം അവര് മറന്നു പോവാൻ അതത് പണ്ടത്തെ കാലവും ഇപ്പത്തെ കാലോ കമ്പയർ ചെയ്തന്ന് നിങ്ങളൊന്ന് എ എങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ
പണ്ടത്തെ കാലവും ഇപ്പത്തെ കാലം എന്ത്ന്ന കമ്പയർ ചെയ്തിട്ടല്ലേ പറഞ്ഞ
ഉ അതൊന്ന് താരതമ്യപ്പെടുത്തി അത്യെ നമുക്കന്നെ മനസ്സിലാകും പണ്ടത്തെ കാലത്തെയും ഇപ്പോഴത്തെ കാലത്തെയും സമൂഹത്തിന്റെ പോക്ക് അങ്ങോട്ട ആണെന്ന്
അതെ അതെ അതെ അതായത് പണ്ടത്തെ കാലത്ത് ഇത്ര വലിയ പിന്നെ ആഡംബരങ്ങളോ വലിയ വീടുകളോ ഇത്തര ഭക്ഷണ സൗകര്യങ്ങളോതൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു ദരിദ്രാണ് ഏ ദരിദ്ര കുടുംബമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നു എങ്കിലും നല്ല സന്തോഷത്തി കഴിഞ്ഞിരുന്നു പക്ഷെ അതേപോലെ തന്നെ നല്ലൊരു ഒത്തൊരുമ ഒരു ഐക്യംണ്ടായിരുന്നു പക്ഷെ ഇന്ന് സ്വന്തം വീട് സ്വന്തം മക്കള് എന്നായി അങ്ങനെ ഓരോ വീടുകളിലും അങ്ങനെ മാറി അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പരസ്പര സഹായത്തിനാളില്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ടും സഹായ സഹകരണങ്ങളൊന്നും ആളില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് കാണത്
ആ ഇന്നത്തെ സമുദായത്തില് ഈ ലഹരി ഉപയോഗം കൂടാനുള്ള കാരണം ഈ കുടുംബമായിട്ട് ഈ കഥ കാണാണ് എന്റെ അഭിപ്രായം കാരണം ഞാൻ പറഞ്ഞു തരാം പണ്ടത്തെ കാലത്തൊക്കെ ലഹരി ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ അവര് അവിടെ ലഹരി ഉപയോഗം കുറഞ്ഞതന്നും ഒരു കുടുംബത്തില് ഉപദേശിക്കാൻ കുറെേ ആളുകൾ ഉണ്ടായിരുന്നു ഒരാൾ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയാ അയാളെ ഉപദേശിച്ചു കൊണ്ട് അയാൾ മാറ്റി യെടുക്കാൻ കുറെ ആളുകളൾ ഒരു കുപ്പത്തിലൽ ഉണ്ടായിരുന്നു ചന്നത്തെ കാലത്ത് ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ഉപദേശിച്ചച്ച് മാറ്റി ള്ള ആളുകളാ കുടുംബത്തിലല്ല കുടുംബത്തില്ണ്ട് പക്ഷെ ഇല്ല എന്നുള്ള രീതിയിലാണ് കാരണം അവരെ വ് മാറി താമസിക്ക പരസ്പരം അറിയാതെ ഒരു കുടുംബത്തില് ആളുകൾ നിൽക്കാ ത് ഭയങ്കര വിചിത്രമായിട്ടുള്ള ക കാര്യമാണ് നമ്മള ഈ കേരള ജനത കാരണം കേരളം എന്നുള്ളത് കുടുംബം കേരളംത്തി സമം കുടുംബം എന്നുള്ളതാണ് കാരണം കേരളത്തിലെ ആളുകൾ കുടുംബത്തിന് കൂട്ടുകുടുംബമായി ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ് അത് മാറി തുടങ്ങിയത് ഈ അടുത്ത കാലത്തണ് അപ്പൊ ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ ഈ ലഹരി ഉപയോഗം കൂടാൻ തുടങ്ങിയത് അപ്പം ഇത് രണ്ടും ഒരു സമമായിട്ടുള്ളത് ഇതിന് ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം താങ്കളുടെ അഭിപ്രായംല്ല എന്താണ്
അതെ കൂട്ട കുടുംബ ആകുമ്പോ ആ വീട്ടിലരു കാരണവലുണ്ടാവും അവരെന്തെയ്യും ഉപദേശ നിർദേശങ്ങളൊക്കെ നൽകുമ്പോ ആ ഒരു പിന്നെ പേടിയും കാര്യങ്ങളും മനുസരണയും കാര്യങ്ങളൊക്കെ ഇണ്ടാന്നു ഇന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അവര് ഈ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോളാണ് ഒറ്റക്ക് കഴിയണോലാണ് അധികം പല തെറ്റുകളിലും ഏർപ്പെടുന്നതും അതുപോലെ തന്നെ മറ്റ് ഓൺലൈനിൽ കൂടി മറ്റൊക്കെ ഓരോ പിന്നെ മോശപ്പെട്ട കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ട്ടും അങ്ങനെ ഓരോ ലഹരി ഉപയോഗങ്ങളിലും ഏർപ്പാടിലൊക്കെ പെട്ടിട്ട് അതേപോലെ തന്നെ ആ ചാടി പോക്ക് അങ്ങനെ ഓരോരോ പല തെറ്റുകുറ്റങ്ങളും നടക്കുന്ന ഒക്കെ ഈ കാലഘട്ടത്തിലാണ് പണ്ട് ഇത്തരം ഓരോ മോശപ്പെട്ട വാർത്തകളൊന്നും പണ്ടങ്ങനെ കേട്ടിയിരുന്നില്ല
ആ ഈ ആത്മഹത്യാ നിരൊക്കൊണ്ടല്ലോ കേരളത്തിൽ ഇപ്പോ കൂടിക്കൂടി വരയാണ് പണ്ടത്തെ കാലത്ത് ആത്മഹത്യാ നിരക്ക് കുറവായിരുന്നു കാരണം എന്താന്നറിയോ അവ ആളുകളുടെ മനസ്സ് പണ്ടത്തെ കാലത്ത് ഭയങ്കര ശക്തമായിരുന്നു ആളുകളുടെ മസ് കട്ടിയുള്ളൊരു മനസ്സായിരുന്നു ആത്മ ത്തേക്കൊന്നും നീങ്ങൂല കാരണം അവർക്ക് ശക്തി നൽകുന്നൊരു ഒരു കാര കാര്യ ആ കുടുംബത്തില് ഇണ്ടായിരുന്നു കൊറെ കാരണങ്ങള് ശക്തമായൊരു ഒരു കൂട്ടുകടുംബമായി ആളുകളുടെ മനസ്സ് ഭയങ്ക ശക്തിയായിരിക്കും കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്യാന് അവരെ അതിൽ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകൾ അവി ഇന്നത്തെ കാലത്ത് ഒറ്റക്ക് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആത്മഹത്യാ നിരക്കുകളെ വളരെ കൂടുത കാരണം അവർക്ക് ആ മനസ്സിനുള്ള ഒരു ചെറിയ സമ്പ ഒരു ചെറിയ കാര്യം സംഭവിച്ചാത് താങ്ങാനുള്ള ശക്തിയവർട മനസ്സിനില്ല ഒറ്റക്ക് ജീവിക്കുന്നൊണ്ട് അവര് ഒരു ഒരു ജീവിതത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാൾ ഇണ്ടെങ്കി ല് ആത്മഹത്യ നിരക്ക് ഏറ്റവും കുറക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് അതില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ആത്മഹത്യ നിരക്ക് ക്രമാതീതമായിട്ട് വളര്കയാണ് കേരളത്തില് കേരളത്തില് കഴി കൊല്ലത്തിനെ കാട്ടി കൂടുതൽ ഈ കൊല്ലം ആത്മഹത്യ ചെയ്ത ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സമുദായത്തില എല്ലാം എന്തൊക്കെ നടക്കുന്നുണ്ടോ സമുദായത്തിന് കേടായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് അതാക്കെ കുടുംബ ബന്ധം എം കുടുംബബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഇന്നീ കുടുംബമെന്ന് മനസ്സിലാക്കി ജീവിക്കാന് കേരളത്തില് ഞമുക്ക് എന്താ ചെയ്യാൻ കഴിയാ
അത് നിങ്ങ പറഞ്ഞത് കറക്റ്റാണ് ആത്മഹത്യകള് വർധിക്കുന്നുണ്ട് അതായത് അത് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴാണ് മനസ്സിലേക്ക് പല ടെൻഷനുകളും കാര്യങ്ങളും കേറിയിട്ട് ടെ അട ആത്മഹത്യകള് വർധിക്കുന്നുണ്ട് അപ്പോ പിന്നെ കൂട്ടുകുടുബമാവുമ്പോ സമാധാനപ്പെടുത്താന് ഒരുപാട് ആളുകള്ണ്ടാവും ഇനി ഇത് ആ ഇതിനൊരു പരിഹാര മാർഗം എന്ന് പറഞ്ഞാല് പിന്നെ ആ വീട്ടിലുള്ള രക്ഷിതാക്കള് അവരുടെ മക്കളൊക്കെ പിന്നെ ഒന്നിച്ചിട്ട് ഒരു വീട്ടി തന്നെ താമസിപ്പിക്കാനുള്ള കാര്യങ്ങളാ കൊണ്ടുവരിക മക്കളെ ഒന്നിച്ചിട്ട് ഇരിത്തീട്ട് അവരെ ഐക്യത്തോടെ കൊണ്ടോവാനുള്ള ശ്രമങ്ങള് നടത്ത്ക അങ്ങനൊരു കൂട്ടുകുടുബം പോലെ പണ്ടതും പോലെ കഴിയാനുള്ളൊരവസരം ചെറുപ്പം മുതലേ നൽകിയാലേളെ അങ്ങനൊരു പണ്ടത്തെ പോലൊരു സമുദായം
എന്റെ അഭിപ്രായത്തില്ലേ എന്റെ അഭിപ്രായത്തില് ഞമ്മടെ ഈ കുടുംബത്തി ത്തിന്റെ മഹത്വത്തിനല്ലേ ഈ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ആപ്പ സിലബസുകളിലെ അതിനെ കുറിച്ചുള്ള മഹത്വങ്ങള കുടുംബ മഹത്വത്തെ കുറിച്ചാണ് കൂട്ടുകടുംബത്തെ കുറിചാണ്‌ള്ളത് പാഠഭാഗങ്ങളൊക്കക്കെ വളരെ കുറവാണ് എന്റെ അഭിപ്രായത്തിൽ അത് ഒറ്റും കൂടുതൽ നമ്മള് ആളുകൾക്ക് മനസിലാക്കി കൊടുക്കണം നമ്മുടെ ചെറുപ്പത്തിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കണം ഒരു കുടുംബമായി ജീവിച്ചാൽ നമുക്ക് കുറെ ഉപകാരങ്ങളുണ്ട് ജീവിതത്തില് പിന്നെ ഈ ഗവൺമെന്റ് നമ്മള് സർക്കാർ കൊറെ കുടുംബമായി ജീവിക്കുന്നവർക്ക് കുറെേ ആനുകൂല്യങ്ങൾ കൊണ്ടുവരും അവര് കൂട്ടുകടുംബമായിട്ട് ജീവിക്കും ചിലര് ഉമ്മ ഉപ്പ മക്കള് പിന്നെ വല്ലിയമ്മ വല്ലിപ്പ അങ്ങനെ പോയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ജീവി ചിലവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവര നമ്മള് നമ്മുടെ നാട്ടിലുള്ള പല തിന്മകളും അതിലൂടെ നമുക്ക് ഉട ച്ചു കൊണ്ടരാൻ കഴിയും ഒന്നാത് നമുക്ക് ലഹരി ഉപയോഗം വന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിനെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ് ലഹരി ഉപയോഗം എന്നുള്ളത് അത് നമുക്ക് പറ്റെ തുടച്ചു നിൽക്കൻ കഴിയുമെങ്കിൽ അത് അതിനാദ്യം ന കുടുംബന്ധത്തിന്റെ മാത്രം മനസ്സിലാക്കാം പിന്നെ ഉള്ളത് ആത്മഹത്യ നിലക്ക് കേരളത്തിലെ ജനങ്ങൾ ആത്മഹത്യയിലേക് പതുക്കെ പതുക്കെ ക്രമാതീതമായിട്ട് അത് വളരുകയാണ് അപ്പൊ അതും നഞമ്മക്ക് ആ പറ്റാതി രിക്കാൻ നമുക്ക് കുറക്കാൻ സാധിക്കും കുടുംബന്ധത്തിന് മഹത്വം ചെറുത്തിൽ കുട്ടികൾക്ക് പഠിപ്പച്ച്ടു അ അപ്പൊ ഇങ്ങനെ ഗവൺമെന്റിന് ഇങ്ങനും ചെയ്യാൻ കഴിയുന്നെ ചില കാര്യങ്ങള് നിങ്ങള്ക്കറിയോ
ഗവർൺമെൻറ്റ്ന് അങ്ങനെ ചെയ്യാനപ്പം നിലവില് അങ്ങനെ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്ക ആനുകൂല്യങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ അത് ആനുകൂല്യങ്ങൾ പിന്നെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടാകും കാരണം ഇത്തരം വിഷയങ്ങളുടെ പ്രോത്സാ ത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് കാരണമായിട്ട് പലരും കുടുംബ ബന്ധത്തോടെ ജീവിക്കാൻ കൈ അതിലേക്ക് മുന്നിട്ട്ഇറങ്ങും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങള് കൊടുത്തിട്ടും അങ്ങനെ പ്രോത്സാഹിപ്പിക്കണുന്നത് നല്ല കാര്യമാണ്
അത് ഏറ്റവും കൂടുതൽന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് ഈ കുടുംബ ബന്ധം എന്നുള്ളത് കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ തിന്മകളും അതിന്റെ വേര് എന്നുള്ളത് വരുന്ന കുടുംബം നിബന്ധം മനസ്സിലാക്കാത്ത ഒരു സമുദായം വളർന്നു വരുന്ന എന്നുള്ള നിന്നാണ് കാരണം ആ ഇനി അടുത്ത തലമുറ ഒരു കുടുംബബന്ധം എന്ന് പറഞ്ഞാല് ആ വാക്ക് എന്താന്ന അറിയാത്തൊ ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അ അവർക്ക് അവരിലേക്ക് എത്തുന്നത് എല്ലാ തിന്മകളും അവന്റെ ഉമ്മയാണ് അപ്പൊ അതൊക്കെ നമുക്ക് തട തടുപ്പ നിർത്തണമെങ്കിലെ ഇപ്പൊ ചെറുപ്പത്തിലെന്നെ കുടുംബബന്ധത്തിന്റെ മഹത്വങ്ങളൊക്കെ സ്കൂളുകളിൽ നിന്നും പിന്നെ പാഠഭാഗങ്ങളിൽ നിന്നും പിന്നെ മാതാപിതാക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും അവർക്ക് മനസ്സിലാക്കികൊ ക്കണം അങ്ങനെ ഒരു സമുദായത്തെ വളർത്തി എടുത്താല് നാളെ കേരള കേരളമെ ള്ളൊര് സംസ്ഥാനം ഭാ ഇന്ത്യയില് തല ഉയർത്തി നിക്കണെങ്കില് അങ്ങനൊരു സം ഒര് സമുദാ യത്തെ നമുക്ക് വളർത്തിയെടുക്കണം ഇപ്പ ഈ ഈ വിഷയത്തില് നമുക്ക് കുറെ സംസാരിക്കാനുണ്ട് നമക്ക് പിന്നീട് ഒരിക്കല് ഇനിം സംസാരിക്കാം ഓക്കെ ശരി ഇന്നാല്
ഓക്കെ ഓക്കെ